ഹലോ ഹലോ ഹലോ ആഹ് ഉം ഉം ആഹ് പറഞ്ഞോ പറഞ്ഞോ കേക്കുന്നുണ്ട് വ്വേ
ആഹ് ആമസോൺ
ആമസോണിൽന്ന് നമ്മു
ഓഫറെ ഓഫർ വരുമ്പോഴെ എന്ന് വാങ്ങിക്കുന്നതേ.
അതിപ്പ സോപ്പ് പൊടിയാ എത്ര നാള് ഇരിക്കു ആഹ് കൊറച്ച്
രണ്ട് ഇങ്ങൻ രണ്ട് രണ്ട് മൂന്ന് മാസത്തോളം എടുത്തണ് മൂന്നല്ല തോന്നണ് ഡെലി അലക്കുന്നണ്ട് പ്പം നമുക്ക് വാഷിംഗ് മെഷീനിലാണ് അപ്പം. ആഹ് പിന്ന അതിന് പറ്റിയ സോപ്പ് പൊടിയാണ് വാങ്ങിക്കുന്ന
ആഹ് അവിടെ എത്ര പേരുണ്ട് നമ്മൾ അഞ്ചു പേർക്ക് ഒരു മൂന്നര നാല് മാസം ഒക്കെ ഉണ്ടാവും ട്ടോ നമ്മള് കലക്കുന്ന ലിക്കിട്.
ആണല്ലേ ഉം അല്ല ലിക്വിഡ് ലിക്വിഡ് ആണാ ഉണ്ടാക്കുന്നത് അതാ സോപ്പ് പൊടിടാ
സോപ്പ് സോ സോപ്പ് പൊടിയല്ല. പൊടി നമ്മളങ്ങനെ യൂസ് ചെയാറില്ല നമ്മള് ലിക്വിഡ് മാത്രം സോപ്പ് പൊടിയാകുമ്പോ അതില് ഇങ്ങനെ ഓവർ ഇങ്ങനെ അലിയത്തില്ല അപ്പൊ ഈ ഡ്രസ്സിൽ ഇങ്ങനെ പാണ്ട്പോലെ ഇരിക്കുവേ. അപ്പൊ നമ്മള് ലിക്വിഡ് ഉണ്ടാക്കും ലിക്വിഡ് ആകുമ്പോ കലങ്ങി അങ്ങോട്ട് ഇതായിക്കോളും അല്ലെങ്കിൽ മറ്റേ സോപ്പ് പൊടി ഭയങ്കര ഒരു സോപ്പ് പൊടി എനിക്ക് ഞങ്ങക്ക് വലിയ താല്പര്യം ഇില്ല
അപ്പൊ ഈ കൂട്ട് വാങ്ങിച്ചിട്ട് ലിക്വിഡ് ഉണ്ടാക്കി വെക്കും അല്ലേ
ആഹ് ലിക്കുഡ് ഉണ്ടാക്കി വെക്കും രണ്ടു ദിവസൊക്കെ കഴിയുമ്പോ നമുക്ക് എടുക്കാം നമ്മള് വലിയൊരു പാത്രംണ്ട് ആ പാത്രത്തില് സാധാരണ കല കേക്കും അത്ഴിഞ്ഞ് അത് എടുകാറാകുമ്പോ ഇങ്ങനെ പണ്ടത്തെ ഇങ്ങനെ കുറെ പാത്രം ഉണ്ടാവുമല്ലോ ആഹ് പാത്രങ്ങളെല്ലാം ഇങ്ങനെ നിറച്ച് വെക്കും എന്നിട്ട് പിന്നെ അത് തരും രു ഇങ്ങനെടുക്കും ആഹ് അത സത്യത്തിൽ നല്ലത് നമുക്ക ഇങ്ങനെ മാ റ്റേന്ന് മേടിക്കുമ്പോം ആഴ്ചയ്ക്ക് ആഴ്ച ആഹ് മാസത്തിന് മാസത്തിന് ഇങ്ങനെ തീരും അപ്പൊ അത് ഭയങ്കരായിട്ടുള്ളൊരു പ്രശ്നാ അത് ഓരോ കുട്ടിക്കും മുന്നൂറ് നാന്നൂറ് രൂപയോ മറ്റല്ലേ അങ്ങനെ എന്തോ അല്ലേ വരുന്നേ
ആഹ് അതെതെ അതെ അതെ
ആഹ് അത് ഭയങ്കര ഒരു ശല്യായപ്പം ഇങ്ങനെ മേടിച്ച് വെച്ചതാ അപ്പൊ ഇത് കൊറെ കാലം ഇങ്ങനെണ്ട് ണ്ടായിരുന്നു അത് ഭയങ്കര ഒരു നന്നായിട്ട് തോന്നി അപ്പൊ ഞാനിങ്ങനെ ചോദിച്ചയാ
അപ്പൊ ഞാ ഞാൻ ചോദിക്കട്ടെ ഇപ്പൊ നമ്മള് ഇപ്പൊ കൊറച്ച് ഈ കലക്കി വെച്ചിട്ട് പിന്നെ നമു വശ്യള്ളപ്പ പിന്നേം കലക്കി കലക്കിയെടുത്ത മതിയാവോ
അത് ഞങ്ങൾ എങ്ങനെയാന്നറിയോ ഞങ്ങെല്ലാ എല്ലാം കൂടി ഒ ടൈമന് കലക്കി വെക്കും എന്നിട്ട് ഓരോ പാത്രത്തിൽ ഇങ്ങനെ എടുത്ത് വെക്കും ഓ നമുക്കിങ്ങനെ പണ്ട് മേടിച്ച കൊറെ ഈ മറ്റേ ഇത്ണ്ട ആഹ് ലിക്കുടിൻ്റെ ആഹ് ഒരു ഇത്ണ്ടാവല്ലോ ആഹ് ക്യാനുണ്ട് അതിലിങ്ങനെ എടുത്ത വെക്കും കൊറെ എടുത്ത് വെക്കും
ആഹ് ഒ ഒ ഒ
അപ്പ എന്താക്ക ഓരോന്ന് കഴിയ്പോ ഓരോന്ന് കഴുമ്പോ എടുക്കും
ആഹ് അപ്പൊ ഞാൻ ചോദിക്കുന്ന ഇതിന് അളവുണ്ടാവോ
അളവ് അതിൽ തന്നെ എഴുതിട്ടുണ്ട് ഇല്ലെങ്കി പിന്നെ കൊറേ യൂട്യൂബ് വീഡിയോ ഒക്കെ ഉണ്ടല്ലോ യൂട്യൂബ് വീഡിയോ ഒക്കെ നോക്കീട്ട്
ആഹ് ഓ ശരി ശരി ഇത്ര ഇത്ര ലിറ്ററ് ഇ ഇത്ര ഇത്ര ഇത്രൊക്കെ ചേർക്കണോന്നൊക്കെ ണ്ടാവുല്ലേ ഇനിന്ന സാനങ്ങളെ
ആഹ് അതിലുണ്ട് അതില് ചിലപ്പോ എഴുതിയിട്ടുണ്ടാവും
ഓ അങ്ങനെ അങ്ങനെ എല്ല പരീക്ഷിക്കണം നോക്കാം
ആഹ് അത് വളരെ നല്ലതാ ഇതിലെക്കെ പ്പ എങ്ങനെ ആമസോണിൽ എങ്ങനെ പൈസ വരിക പൈസ എങ്ങനെ ഉണ്ടാവുക
ഫോണില് പൈസ ഉണ്ടോന്ന് വെച്ചാ ഈ ഓഫർ വരുമ്പോ ഇച്ചിരി കൊറവ് കിട്ടുവല്ലോ നമുക്ക് ഇത്ര ശതമാനം ഓഫർ എന്നൊക്കെ പറഞ്ഞുണ്ടാവോല്ലോ
അങ്ങനെയാണ് ഇവിടെ വാങ്ങിക്കാറ് ഉം
ആഹ് ആഹ് ആഹ് അതും നല്ലതാല്ലേ
ഉം
ഭേദ ഹ ഹ ഹ ഹ ഹ അങ്ങനെ ഓക്കെ ഓക്കെ ഞാൻ പിന്നെ അങ്ങനെ ഉള്ള ഈ സംഭവങ്ങളൊന്നും നമ്മളങ്ങനെ ഓൺലൈൻ നോക്കിട്ടില്ലാട്ടോ, ഹ് ഹ് സാധരണ ഇതൊക്കെ ഓൺലൈ കടയിൽ പോയി മേടിക്കുന്നതല്ലാതെ ഇങ്ങനെയൊക്കവാ നമ്മളിങ്ങനെ ഇത് ഇതൊന്നും ഓൺലൈനിൽ ഇങ്ങനെ നോക്കിയിട്ടില്ല
ഡിഷ് വാഷ് ഈ തോപ്പ് പിന്ന ബാത്ത് റൂം ക്ലീനർ
ഉം
അതെല്ലാം ഓൺലൈൻ വഴിയ വാങ്ങിക്കന്നെ അല്ലെ ആമസോൺ അതേ വാങ്ങിക്കുന്നത് അങ്ങനെ
മാസത്തിലൊരു സാധനം ഇവിടെണ്ടാവും
ഉം ഉം അതെ അതെ ഓഫർ വരും ഓരോരോ സമയത്തെ
ആയിട്ട് സാധനണ്ട്
ഉം ഇതൊക്കെ മാത്രേ വാങ്ങിക്കുള്ളൂ കേട്ടോ, വേറൊന്നും വാങ്ങിക്കത്തില്ല. കേൾക്കുന്നില്ലേ ഹലോ
ആഹ് കേക്കുന്നുണ്ട് കേൾക്
കേൾക്കുന്നില്ലേ? ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുള്ളൂ
ആഹ്
ഉം
ഓൺലൈന് ഓൺലൈന് മേടിക്കുന്ന ഡ്രസ്സ് മുഴുവനിങ്ങനെ ഇതായി പോവാ കളറും പോയിട്ട് ഇപ്പൊ അങ്ങനെ ഡ്രെസ്സും മേടിക്കാറില്ല പക്ഷെ എല്ലാത്തിനും നല്ല പൈസയാണ് നോക്കുമ്പോ എല്ലാം ഒരേപലെ ഉണ്ടാവും നമ്മളിപ്പോ പുറത്തേക്കെക്കൊക്കെ ഇട്ടോണ്ട് പോകുമ്പോ എല്ലരുടെ ഡ്രസ് ഒരേപോലെണ്ടാവും ഓൺലൈനിൽ നിന്നൊക്കെ മേടിക്കുമ്പോ കടെ പോയിട്ട് എടുക്കുവാണേ നമുക്ക് ഇഷ്ടള്ളൂ നമ്മള് തയ്ച്ചൊക്കെ എടുക്കുകയാണെങ്കിൽ നമ്മക്ക് ഇഷ്ടോള്ളെ ഒറ്റക് ഒറ്റക് കിട്ടുവല്ലോ, ഇതിപ്പോ എല്ലാരും മീൻസ് ഇങ്ങനെ പുറത്തെക്കൊക്കെയിട്ടോണ്ട് പോകുമ്പോ എല്ലാരും ഒരേപോലത്തെ ഡ്രസ്സ് ക്കിട്ടോണ്ട് വരുമ്പോ ഓൺലൈൻ എടുത്താന്ന് പറയുമ്പോ അവര് ഓൺലൈൻ അങ്ങനെ എടുക്കു എടുക്കാറില്ല അത് കഴിഞ്ഞെപ്പിന്നെ ഉമ് പിന്നെ ഭക്ഷണൊക്കെ ഇങ്ങനെ മേടികും ഉം
ആഹ് ആഹ് ഓഡർ ചെയ്യും അല്ലേ?
ഓഡർ ചെയ്യും അതുകൊണ്ട് പിന്നെ കൊണ്ടെതരുവല്ലോ അതും എപ്പളും ഒന്നും ഇല്ലാട്ടോ വല്ല പ്പോഴും ഒക്കെ
ഉം ഉം ഉം ഏതില ഓർഡർ ചെയ്യുന്ന അപ്പ സോമറ്റോയോ സ്വിഗ്ഗിയോ, എന്തുവാ?
ഇല്ല നമ്മുടെ അവിടെ ഒരു ഹോട്ടലുണ്ട്, നമ്മൾ ആ ഹോട്ടലിലേക്ക് വിളിച്ച് പറയുകയാ ചെയ്യ.
ഓരു വീട്ടിൽ കൊണ്ടെ എത്തിക്കുവല്ലേ
ഉം അവര് വീട്ടിൽ കൊണ്ട് എത്തിക്കും. നമ്മുടെവിടെ ഒരു സ്ഥിരവായിട്ടുള്ള ഒരു ഹോട്ടലുണ്ട്. അവിടെന്നാണ് നമ്മള് സ്ഥിരം എന്താണ് മന്തിയൊക്കെ മേടിക്കുന്നെ നമ്മിങ്ങനെ എല്ലാ ഹോട്ടലിലും അങ്ങനൊയോന്നും പോയി മേടിക്കതൊന്നും ഇല്ല ഒരു സ് ഒരു ഹോട്ടലുണ്ട് അവിടുത്തെ മന്തി എല്ലർക്കും ഭയങ്കര ഇഷ്ടമാണേ മന്തിയാണ് നമ്മള് പ്രധാനായിട്ട് അവിടുന്ന് മേടിക്കാറ് പിന്നെ ചേട്ടന്റെ വേറൊരു കടയുണ്ട് ആ കടേന്നും അങ്ങനെ മേടിക്കും ചേട്ടൻ വരുമ്പോയിങ്ങന കൊണ്ടെ തരും, നമ്മളിങ്ങനെ വിളിച്ചു പറയും.
ഓഹ് ഹോ ഹോ ഹോ
അങ്ങനെ അങ്ങനെയാണ് ഓൺലൈന്ട് ഓൺലൈൻ ഫുഡ് ഡെലിവറി
മ്
പിന്ന വേറെന്തൊക്കെയുണ്ട് അങ്ങനെയൊക്കെ ഇരിക്കുന്നു ഓ ഇവിടെ ഇപ്പൊ കരണ്ട് പോയിട്ടോ
ആണോ ഉം ഉം ഇവിടെ
ഒന്ന് മഴ
ആ മഴയാണ് മഴയെടക്ക് വരും വരും. എടക്ക് പെയ്യും കൊർച്ചേരം തോർന്ന് നിക്കും പിന്നേം പെയ്യും പിന്നേം തോർന്ന്.
ഈ മഴെന്റെ ഇടിയൊക്കെ വെ ഇടിയൊക്കെ വെട്ടാറുണ്ടോ?
ഈ കഴിഞ്ഞ ദിവസം ഉണ്ടായിരുന്നു രാവിലെ നല്ല ഇടി വെട്ട് മഴയായിരുന്നു
ഇടിടെ കൂടെയല്ലേ മഴ പെയ്യുക?
ഇടിം മഴയും പിന്നൊരു കുഴപ്പില്ലായിരുന്നു
ആണോ ഓഹോ അത് ശരി. പിന്നെ വേറെ എന്താ?
ഓഹ് ഫുഡ് കഴിച്ചല്ലോല്ലേ?
ഫുഡോക്കെ നേരത്തെ ആഹ് കൊറച്ചു നേരത്തെ കഴിച്ചു ഫുഡ് എനിക്ക് ന്നു ഞാൻ രാവിലെ ബിസ്ക്കറ്റേര്ന്നു ബിസ് സ്ക്കറ്റും ചായെം ആയിരുന്നു അത് കഴിഞ്ഞിണ്ട് പിന്നെ ഫുഡ് അങ്ങോട്ട് കഴിച്ചു.
ഉം ഉം.
മൊട്ടക്കറി മൊട്ടക്കറി വെച്ച് പെട്ടെന്നന്നെങ്ങോട്ട് കഴിച്ചു.
ആ ശ
ഇനിപ്പോ വൈകുന്നേരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കണം. വൈകുന്നേരം ചെറിയ എന്തെങ്കിലും ഉണ്ടാക്കണ അവിടെ ങ്ങനാ വൈകുന്നേരത്തേക്ക്ണ്ടാക്കി വെച്ചോ അതോ വൈകുന്നരം വേറേ ഇണ്ടാക്കോ എങ്ങനാ?
അ വൈന്നേരം ന്ന്ച്ചാൽ വൈന്നേ രാന്ന് വെച്ചാ ചായ ചായേട പലഹാരാ ചോദിക്കണെ.
അല്ലല്ല അല്ല ല്ല രാത്രിക്ക്-
ചോർ രാത്രിക്ക് ഇല്ല ഒന്നിച്ച കഴിക്കുന്നെക്ക. രാവിലെ ഏഹ് ആവിലെ ആ വരൂച്ച്.
ആഹ് നമ്മക്ക് പിന്നെ തീർന്നു പോവാണെങ്കി വേറെ വെക്കും തീർന്നില്ലെങ്കിൽ അത് തന്നെ കഴിക്കും അങ്ങനെ.
അ ഞാനു അങ്ങനെയ പ്പൊ നമ്മുക്കി പ്പൊ കൊറവാണെന്നുണ്ടെങ്കി. ചോറെന്തെങ്കിലും കൊറവാണെന്നുണ്ടെങ്കിൽ വെയ് ഇച്ചിരി വയ്ക്കും പിന്നെ കറി എന്തെങ്കിലും വേണന്നുണ്ടെങ്കി. ചെലപ്പോ അപ്പൊ ന്തെങ്കിലും വെക്കാൻ തോന്നാണെങ്കി ചെലപ്പോ വെക്ക്യും വേറെ ന്തെങ്ങിലു പ്പം മൊട്ടെ ആഹ് വർ ലെ. അങ്ങനെയൊക്കെ ചെ
അവിടെ എങ്ങനാ ഈ പാവക്ക്യൊക്കെ എങ്ങനെ ഒണക്കിവെക്കാറുണ്ടോ പാവക്കൊക്കെ ഒണക്കി ഇങ്ങനെ വറക്കാറുണ്ടോ?
ഏയ്‌ ഞാൻ പാവക്ക ഏയ്യ് ഇല്ലില്ല ഇല്ല- ഏയ് ഏയ് ഇല്ല ല്ല.
നമ്മളങ്ങനെക്കെണ്ട്ട്ടോ പാവക്ക ഇങ്ങനെ വാട്ടി വെക്കും അന്നട്ട് വറക്കും. എനിക്ക് പാവയ്ക്ക ഭയങ്കര ഇഷ്ടവാ അങ്ങനെ വറക്കുന്നത് നന്നായിട്ട്ങ്ങനെ പൊലിഞ്ഞ് വരും നല്ലരസാ. പിന്നെ മൊളക് മൊളക് അതിനെക്കാട്ടും ഭയങ്കര ഇഷ്ടാണ് മൊളക് തൈരിന്റെ കൂടിങ്ങനെ ഇതാക്കി.
പാവയ്ക്കാന്ന്ച്ചാ അരിഞ്ഞിട്ട് നമ്മള് ഏഹ് ഇ പ്പൊക്കെ പെര്ത്തിട്ട് വെയിലത്ത്‌ വെച്ചിട്ട് അല്ലേ അങ്ങനല്ലേ അത് വറ
ആഹ് അത് തന്നെ അത് തന്നെ ആഹ് അത് നല്ലൊരു ഇതാണ്
ഉം പിന്നെ തൈരും മറ്റേ മൊളക്‌ എങ്ങനെയാ വറക്ക്ന്നത് ഇങ്ങള്
മൊളക് നമ്മള് തൈരിന്റെ കൂടെ ഇങ്ങനെ ഇട്ട് വാട്ടും തൈരും ആ മ ഉ ഉപ്പും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വാട്ടും വാട്ടി കഴിഞ്ഞിട്ട് അതെടു ത്തിട്ട് ഒണക്കും. ഒണക്കി കഴിഞ്ഞിട്ട് എന്താണ് നല്ല ഒണവൊക്കെ വന്ന് കഴിഞ്ഞ്ട്ട്ണ്ടെങ്കി പിന്നെ അതെടുത്ത്ട്ട് വറക്കും. ഈ മഴക്കാലൊക്കെ ആവുമ്പോളാണ് അങ്ങനെ പ്രധാനമായിട്ട് ചെയ്യുന്നത് അത് വറക്കും അന്നിട്ട് ചോറിന്റെ കൂടെ കഴിക്കും പിന്നെ വെയിലൊക്കെ ആവുമ്പോ എന്താണ് അത് വറത്തിട്ട് നമ്മള് തൈരിന്റെ കൂടെ ഇട്ടിട്ട് ഇങ്ങനെ ചാലിച്ചിട്ട് ഇങ്ങനെ കഴിക്കും. അതും നല്ല രസാ. ഉം നമ്മള് പ്രധാനായിട്ട് ഈ കപ്പയൊക്കെ കഴിക്കുമ്പോ ഒണ്ടല്ലോ കപ്പ അതേപോലെ തന്നെ വേറെ എന്തെങ്കിലൊക്കെ കഴിക്കുമ്പോ അങ്ങനെ കഴിക്കുമ്പോ ഇത് നല്ല രസാ ഉം
ഞങ്ങള് തൈരുമ്മോ കടേന്ന് വാങ്ങും കടേന്ന് വാങ്ങിട്ട് വർക്കും. ഉം എല്ലാം മേടിക്കും
ഉം ഹും
അങ്ങനയാ
അങ്ങനെയൊക്കെ നമ്മക്ക് പിന്നെ ഉണക്കാനായാലും നടാനൊക്കെ ആയാലും നമുക്ക് പിന്നെ കൊറച്ച് ഇതുണ്ടേ നമ്ക്ക് പിന്നെ അങ്ങനെ സൗകര്യം ഉള്ളോണ്ട് പിന്നെ നടാനായാലും പെറ്ക്കാനായാലും പിന്നെ വെയിലത്ത് വെക്കാനൊക്കെ ആയാലും,
പിന്നൊരു കാര്യംണ്ട് അതിന്റെ പൊറകെ ആള് നടക്കണം ഇങ്ങനെ വെയിലത്ത് വെക്കാൻ കറക് വെയില് വ് കിട്ടി ഒണങ്ങി ഒക്കെ അതിന്റെ പൊറകെ ആള് വേണം
പക്ഷേ എന്റെ അമ്മയ്ക്ക് എന്ന് പറയുന്നത് അതൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണല്ലെ അമ്മക്കിങ്ങനെ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് സാധനങ്ങൾ ഉണ്ടാക്കുന്നത്, ഭയങ്കരമായിട്ട് എന്താണ് കൃഷി ചെയ്യുന്നത്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ഉണക്കിയെടു ഒത്ത് വെക്കുന്നത്, ഭയങ്കരമായിട്ട് ചക്ക വറക്കുന്നത്, അപ്പം ഉണ്ടാക്കുന്നത്, ഇതൊക്കെ അമ്മയ്ക്ക് ഭയങ്കര താല്പര്യം ഉളള സം
ഉം
അപ്പൊ അമ്മയാണ് ഇതിന്റെയൊക്കെ മെയിൻ ആള്.
ആ ശരി
അമ്മയ്ക്ക് അതിനൊക്കെ ഒരു പ്രത്യേക കഴിവും പ്രത്യേക താല്പര്യവും ഒക്കെയാണ്.
അതും നല്ല കാര്യമല്ലേ?
അമ്മ ഇങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് എ ന്തായാലും നല്ലതാണ് നമ്മളിങ്ങനെ എടുത്ത് കഴിക്കുകയും ചെയ്യും. അമ്മ എന്ന് പറയുന്നത് എന്താണ് അമ്മ അമ്മ ഇങ്ങനെ പറയും എന്തായാലും എല്ലാവരും വീട്ടിലൊക്കെ ആൾക്കാരുണ്ട് അവർക്ക് എന്തെലും ഒക്കെ കഴിക്കാ കഴിക്കാൻ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് എന്തായാലും വീട്ടില് ഫ്രീയാ യിട്ടിരിക്കുന്ന സമയത്ത് അമ്മയെല്ലാം ഉണ്ടാക്കിത്തരും.
ഉം
ഉണ്ണിയപ്പം, നെയ്യപ്പം, കുഴലപ്പം നെയ്യപ്പ ഇപ്പൊ ഒന്നും ഉണ്ടാക്കിയിട്ട് അധികം വലിയ റെഡിയൊന്നും ആവത്തില്ല പക്ഷെ എന്തായാലും നെയ്യപ്പം എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടാവും.
ഉണ്ടാവും. ഉം ഉണ്ടാക്കുമ്പോ അധികംപാടൊന്നും ഇല്ലല്ലോ?
നെയ്യപ്പത്തിന്റെ മറ്റേ എന്താണ് ആ ഒരു ഇതൊന്നും വരത്തില്ല എന്താ ഷേപ്പ് ഒന്നും വരത്തൊന്നും ഉണ്ടാവില്ല.
ആഹ്
അങ്ങനെ പിന്നെ ഉണ്ണിയപ്പം ഉണ്ടാക്കിത്തരും. ഉണ്ണിയപ്പം ഒക്കെ ഇടക്കിടക്ക് ഇങ്ങനെ ഉണ്ടാക്കി തരും. പിന്നെ എണ്ണയൊന്നും ഇല്ലാത്തപ്പോളാണ് എണ്ണ എണ്ണയൊക്കെയാണ് പ്രശ്നമായിട്ട് വരുന്നത്.
ആഹ അതെതെതെ ഞാനിപ്പ ഉണ്ടാ ഞാൻ വിഷുവി എന്നോ ഉണ്ടാക്കിയതാണ് ഈ മറ്റേ ഉണ്ണിയപ്പം. ഇനി ഉണ്ടാക്കണന്ന് വിചാരിച്ച തേയ്നി
ആ അമ്മ എങ്ങനെയാന്ന് വെച്ചാൽ ഭയങ്കര ഒരു കുറെ അങ്ങോട്ട് ഉണ്ടാക്കി വെക്കും. ഉണ്ടാക്കുന്ന ടൈമില് കുറെ അങ്ങോട്ട് ഉണ്ടാക്കി വെയ്ക്കും.
ഉം. പക്ഷെ ഒരു കാര്യം ഉണ്ണിയപ്പം കൊറേ ദിവസം ഇരുന്ന് കഴിയുമ്പഴത്തേക്ക് പിന്നെ അത് കേടാവാൻ തുടങ്ങും.
പക്ഷെ നമ്മള് കുറേ ദിവസം ഒന്നും വെക്കത്തില്ല. നമ്മള് ആ ഒരു സെക്കൻഡിൽ തന്നെ തീർക്കും. ശരി എന്നാല്
ശരി ശരി ഓക്കെ.